ഹലോ
ആ എവിടെയാണ് വീട്ടിലല്ലേ ആ താ
ആ വീട്ടി തന്നെയണേ ഇപ്പൊ ഈ നേരത്തൊക്കെമ്മള് വീ വീട്ടിലല്ലാതെ പൊറത്തിറങ്ങാൻ പറ്റൂലല്ലോ
വല്ല കുടുംബക്കാരെ വീട്ടിലൊക്കേണോ വിചാരിച്ച്‌ മഴയ
ഇല്ല ഇല്ല കൊടുംബ കാലർക്കൊന്നും പോകൂല എവിടേനു അന്നെ ന്നാളാ കണ്ടതല്ലെ ആ തിരക്കിന്റെടൽ പിന്നെ അ കണ്ടിട്ടുല്ല
അപ്പ ഒരു മുങ്ങലും മുങ്ങി പി പിന്നെ പിന്നെ അപ്പൊ ഞാനേ വേറെ ആ ഞാൻ ഞാ അതെ അപ്പൊ പിന്നെ ഭക്ഷണം കഴിക്കണ കണ്ടില്ല
ഇല്ല കഴിക്ക്‌ണെ കണ്ടില്ല ഇല്ലേ ഞാനാ പൊറത്താ ഗേറ്റിന്റെ ഉമ്മറ അ അവിടെവിടെ നിക്കണെ തെരക്ക്‌ൽ നിക്ക്‌ണണ്ട്
ആ ആ ഞങ്ങവിടെ ഒഴിവായപ്പോ ഞങ്ങൾ വേഗം കേറി ഭക്ഷണം കഴിക്കായിരുന്ന് അതോണ്ട കാണാനത് തിരി ഭക്ഷണം കഴച്ച് തിരിഞ്ഞൊഴിക്കെ പ്പൊ കാണാല്ല ഹ
കാണണ്ടെ ഹ ഹ ഹ പിന്നെ ഫോണക്കോ അപ്പളോ ഇപ്പളൊക്കെ അടിക്കണ്ണ്ണ്ട് പക്ഷെ ഫോൺ എടുക്കുണൂല്ല അത്ഞ്ഞി റീചാർജ് കയ്ഞ്ഞിക്ക എന്താന്നാവോ ല്ലെ
യ് സൗണ്ട് കുറവാ അപ്പൊ പർണ കണ്ടെ ത്തേരിന്റെ അടുത്ത് വെച്ച് പറഞ്ഞ മാര്യ സൗണ്ട് കുറവാ കിടക്കാനൊന്നും ആയിട്ടില്ല എന്താ ഇത് എന്തായാലും നേർത്തെരുന്ന അപ്പൊ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഓരോ നേരത്തെ എഴുന്നേക്കും പക്ഷെ പി ഭക്ഷണം കഴിക്കാനൊന്നും ആരുല്ല രാവിലെ എല്ലാരും അച്ഛന എയ്നേറ്റ്ണ്ടെങ്കില് രാവിലെ ഭക്ഷണം കഴിക്കൂല്ല രാവ ല എന്തെങ്കി
അതെ ആ അപ്പൊ പിന്നെ രാവിത്തെപ്പ ഇതൊന്നും ഇണ്ടാക്ക ദോശ തിന്നൂല്ല ആരുണ്ടാക്കൂല
ഉണ്ടാക്കും അത് വരുന്ന സമയം ഒമ്പര മണിയ ആവുമ്പോ ചെത്തും അപ്പോഴേക്കും ചൂടോടെ എല്ലാം ചൂടോടെ ആ അതന്നെ എല്ലാ പണിയും കഴിഞ്ഞ് അലക്കും അടിച്ചു കാലും തുടക്കലൊക്കെ കഴിഞ്ഞ്
തുടക്കിലൊക്കെ കഴിഞ്ഞിണ്ട
ആ ആ കുളികഴഞ്ഞി രണ്ടു പേര് അപ്പൊ പിന്നെ മക്കളൊന്നും ഇവിടെ ഇല്ല മ്
ഒക്കെ പഠിക്ക്‌ണോടത്തക്കാരല്ലേ
ആ എല്ലാരും ബി അച്ഛനും ഞാനും മാത്രാണ്
ആ ആ ആ അച്ഛന് പണിണ്ടോ
ആ വണ്ട് സ്കൂൾ വണ്ടിയിലാണ് പോണ് കണ് അന്ന് പറഞ്ഞല്ലേ അന്ന് നമ്മള് കല്യാണത്തിന് പറഞ്ഞ ഓർമ്മല്ലേ സ്കൂ
ആ അ തന്നെ കല്യാണത്തിന് പറഞ്ഞല്ലോ നമ്മള്ല്ലേ
ഇടക്കൊ ഒരു കല്യാണം മറന്നു പോവു
ആ അതാണേ പിന്നെ ഒന്നും കണ്ടിട്ടുല്ല നമ്മള് കൊറ ആയി പിന്നെ കാണം കാണം
ആ മ് ഞങ്ങക്കെ പിന്നെ മറ്റേ ഒരു എല്ലാരും കൂട്ടുകാരെ സംഗമം വെക്കണം അപ്പ
ആ അതന്നെ അപ്പ കാണാ നമ്മക്ക് മ് അപ്പൊ നമ്മുക്ക് പുറത്തു നിന്നൊക്കെ എന്താ ചോറൊക്കെ വാങ്ങിതിന്ന് കൊറച്ചേരൊക്കെ പാർക്ക്‌ കുടെക്കെ
അതാ അത് നമ്മള് വെക്കാത്തല്ല അത് നമ്മള് ഇണ്ടാക്കണല്ലല്ലോ അപ്പൊ നമുക്ക് എല്ലാത്തിനും ടേസ്റ്റ് കൂടും
ആ ടേസ്റ്റ് കൂടും ഹ
നമ്മള് ഇണ്ടാക്കുമ്പോഴല്ലേ വീട്ടാർക്ക് പറ്റാത്ത അപ്പൊ നമ്മക്ക് അത്
പറ്റാത്ത്
ആഹ് നമ്മള് വെക്കണ നമ്മുക്കും പറ്റൂല ആറാൻ്റെ നമ്മക്ക് നമ്മുക്ക് കൂട്ട്യാളോട് പറ അ നമ്മള് വെക്കണെ നങ്ങക്ക് പറ്റുന്നില്ല
പറ്റലില്ല അറയ ഹി ഹി
ഇടക്ക് നമ്മുക്കും പറയല്ല അങ്ങനെ ല്ലേ
ന്താ നമ്മക്കും പറയാലോ ഇത് ദിവസം ഈ ക്കുമ്പളങ്ങചാറും ചോറും രസ ണ്ടാവോ
അതെ അവർക്കെ മാറ്റി പിടിക്കേണ്ട അല്ലേ ഓർക്ക് രതിയില്ലാത്ത ആകുമ്പോ മൂത്തച്ച്ചിന്റാടെ നോക്ക ലും പിന്നെ ഇളേച്ച കാരെ നോക്കലൊക്കെയാണ് ഇത് ആ ആ അപ്പ അത് നേരല്ല അപ്പൊ നമ്മക്ക് എന്ത് ചെയ്യ അവരോട് പറയാ ഇത് ആ അത് അപ്പ നമ്മള് പറയ പിന്നെ ഇത് പിന്നെ നമ്മള് വെക്കണന്നല്ലേ ദിവസം
ആ അതെന്നെ വാറ്റി പോയ്കൊ ഇപോ പോട്ടേറെ
അട്ടെ നമ്മുക്ക് മുങ്ങ മ്
അതന്നെ ഈ ആണുങ്ങൾക്ക് മാത്രള്ളു പൊറത്തുന്ന് വെച്ച കുഴിമന്തി മറ്റേ മന്തി ഒക്കെ തിന്ന പറ്റാ
ആ നമുക്ക് നോക്കലെ കുഴി ഉണ്ടകേന്നിള്ള
ആ ഇന്ന് വാണ്ടാ അ് ഇവിടെ പുളിഞ്ചാറല്ലേ ഇന്ന് വണ്ടാ പറഞ്ഞ് പോകും എന്റെ മക്കള അങ്ങനെയാണ ആ എന്റെ ചാറ ല്ലെന്ന് ന്ന് വാണ്ട ഇപ് ട്ന്ന് വാണ്ടാന്ന് പറയും അപ്പളും ഞമ്മളത് തിന്നും
നമ്മള്
പ്ടെ ഇപ്പളും പുളിച്ചാറും മുരിങ്ങാ ചാറും മാങ്ങ ചാറും ഹ് ഹ് ഹ് ഹ് ആഹ് ഓൽക്പ്പൊ‌ ഈ കോഴി ചുട്ടതും പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെൊക്കെ സാനങ്ങളാ വാണ്ടത്
ആഅതന്നെ
ഹം
അടുത്ത് വരമ്പൊ നമ്മെളെ ചോറിനൊക്കെപ്പളെങ്കിലൊക്കെ രുചി തോന്നുംല്ലേ
ആഹ പിന്നെന്താ ഒക്കെ രസം തോണും അപ്പൊങ്ങനെ കിട്ടീറ്റാണ് മേലക്കു മ്മേലെ പിന്നെ എന്താ വറകടുപ്പിലാ കെത്തി ച് അതോ
ഗ്യാസ് ഗ്യാസില്
ഗ്യാസില കത്തിച്ച ഏഹ് ആ ഇങ്ങള് തോനെ ആളില്ലാതോണ്ട് കൊറെ പോവാ പറഞ്ഞ ആസക്
അതന്നെ അതെ ഓ കൊഴപ്പില്ലാതെ പോവു ഒപ്പൊ പറയ വിരിന്നാര് വന്നാല് ചിരിച്ച കൊടുക്കുക ഉള്ളില് ദൈവമെ ഗ്യസ ല്ലേ പോണത് ന്ന് പറയാ
അതെ ഹ് ഹാ ഹ
വിരുന്നാർ വരുമ്പൊ മനസ്സിലായില്ലേ വിരുന്നാർ വരുമ്പോഴേ നല്ല ചരിച്ച ആ വരി നിന്നിട്ട് പോവാന്ന് പറയാൻ തോന്നൂല പക്ഷെ എന്താ പറ ഗ്യാസ് ആണല്ലോ വി എന്നാലും പറയണ്ടേ മോശല്ലേ അപ്പൊ അങ്ങനെ
ആ പിന്നെന്താ പുതിയപ്പളടെ പങ്ങന്മാരൊക്കെ ഉണ്ടോ വര്യോ വിരുന്ന് വര്യോ
ആ വക മാഞ്ഞാളങ്ങളൊന്നും ല്ല
ഇല്ലല്ലേ എന്നാ പിന്നെ ആരും പണ്ട പണ്ടൊക്കെല്ലേ നീ വിരുന്നു പോ
അതല്ലെ അതല്ലെ ന നമ്മളെ സ്വന്തം വീട്ടില് തന്നെ പോയിട്ട് രണ്ട് വർഷം
വർഷയിലേന്നെ പിന്നെ ഇപ്പ അമ്മിയ അച്ഛനൊന്നും ഇല്ലെങ്കി അനക്കെ കണക്കന്നെക് ഉം ആഹ് ഏ ആഹ് അതന്നെ ഉം
പിന്നെ ഇതന്നെ വീട് ഇതന്നെ വരുന്നു ഇതന്നെ വീടും
വീട് അതന്നെ ഒക്കെ ഇബടെ നിക്കാന്നല്ലാതെ
പിന്നെപ്പ വായി അത് കഴിഞ്ഞ മക്കളായില്ല മക്കൾക്ക് കല്യാണായി വിരുന്ന് അതൊക്കെ തന്നെ ഉം കാലം മാറി നമ്മളെ
അതെ കാലം മാറി എന്താപ്പൊ കാട്ട ഓരോ ഓര ഉം അസുഖങ്ങള് വരുത്തോ അങ്ങനതൊക്കെ കാലാണ് പോവാറ് ഒക്കെ കേക്കണൊ ഓരോരസുഖങ്ങളും ഓരടങ്ങാറും
നമ്മളെ കുട്ടികൾക്ക് പേരിടാൻ പറ്റിയ അസുഖങ്ങളൊക്കെ ഏ എന്താ പിന്നെ സൂക്കടും ആയില്ല ആയില്ല അതെങ്ങനെ പോകുന്നുണ്ട്
ആഹ് ആഹ് അതന്നെ അങ്ങനെ പോയ മതി അതെ ഉം
പട്ടിണി ഇല്ല അങ്ങനെ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ പോകന്നുണ്ട് എപ്പോഴാണ് ഒക്കെ കൂടി മഴ വന്നിട്ട് എല്ലാം കൂടി എടുത്തി മ്
പുഴയൊക്കെ ഇണ്ടോ എടുത്ത് കൊളണ്ടോ ആഹ് ആഹ്
അതൊക്കെയാണ് പേടിയന്നില്ല അതണ്ട് അതൊന്നും പേടില്ല പക്ഷെ മലയെ അതൊന്നില്ല കടലും ഇല്ല പുഴ ഇല്ല കുള ഇല്ല പിന്നെ മാല അല്ല ഒരു ഉയർന്ന പ്രദേശത്ത് പറഞ്ഞട്ട് കാര്യല്ല അടുത്ത വീട്ടില് പറമ്പിലും മരങ്ങളും വേണ്ടിയ
ആഹ് ആഹ് അതാണ് കാറ്റടിച്ച്പളാ പേട്യല്ലേ
ആഹ് അത് ഇന്നലെ ഒന്നു കാറ്റടക്ക് വന്നാലൊരു മഴ മരം
ഇന്നല നല്ല കാറ്റുണ്ടായിന്ന് ഇവ്ടുക്ക് ചെറിയ കാറ്റൊന്നല്ല നല്ല കാറ്റുണ്ടായി ഉം
കാണാ അങ്ങനെ വേരോടെ അടന്നു മഹാഗണി
ആതന്നെ
ഉംഅപ്പോഴാണ് ഞങ്ങള ഈ മുരിങ്ങാലെ മരം മുറിഞ്ഞ കിറക്കുന്നത് വാഴ അങ്ങനെ മുരിങ്ങന്ന മാരം വീണാനെ കൊണ്ട് ഇന്ന് മുരുങ്ങേ ൻ്റെ കറീം കൂട്ടി വാഴ വ വാഴകൂമ്പ് ഉപ്പേ രിം വെച്ച് മഹാഗണി തന്നെ അതന്നെ മഹാഗണി ആ അതന്നെ മഹാഗണി പിന്നെ തിന്നാൻ വയ്യാത്തോണ്ട് അതിന് ഒരു
ഇലല്ലോ അത് പിന്നെ വറകിന് ഉള്ള വെക്കാനെ പറ്റു ഹ് ഹ് ഹ് എന്തൊക്കെ കൃഷികളൊക്കെ ഉണ്ടോ വാഴയിതൊക്കെ
കൃഷികളൊന്നുമില്ല ഷാന്റെ പറമ്പിലാന്ന് ഇതൊക്കെ ഇണ്ട് ആരാന്ന് പറ അ അതന്നെ പറ വീണത് കൊണ്ട് ഞ അത് അയ്യോ പാവോം അയി അയ്യോന്ന് പറയും ചെയ്യും നമ്മുക്കു ഓ നമുക്ക് പണ്ടേ തന്ന് അ അതെന്നെ എല്ലാരും മ്
പിന്നെപ്പോ ആർക്കും അല്ലൈ മ് അതന്നെ ച നിങ്ങക്കിപ്പോ കഴിവായാല്ലോ നല്ലത് ചെയ്യ് സീ ആ കൈച്ചിട്ടില്ല കൈക്കണം ഞാൻ പറഞ്ഞില്ലേ രാത്രി ഒന്നും വല്ലാതെ ഒന്നും കയക്കൂല ഉം മക്കളൊക്കെ കയിക്കണു മക്കളൊക്കെ തിന്നലടുത്തിയാറെ
ആ മ് മ് നാളെ വടെ ഇങ്ങനെ ഇല്ല്യാ
ആ ഇവിടിപ്പോന്നിങ്ങനെ ചാറി നിന്നു മ്
ആ ഇതാണ് മൻഷന് വയ്യാത്തത് രാത്രിണ്ടെങ്കി കൊഴപ്പില്ലല്ലോ അ
ആ അല്ല തിരുമ്പീട്ട് തോരിടാനൊക്കെ സലം ഇണ്ടാവുംല്ലേ ഒണങ്ങാനൊക്കെ ആ ആ
അ അ ആ ആ അയന്നെ
ഇങ്ങനെ സൈഡ അ
മ് മ് ഹ് വീടു പണൊക്കെ എ കഴിഞ്ഞതാ പെരപ്പണൊ
വീട് പണി പിന്ന നെലപ്പണി കഴഞ്ഞിട്ടില്ല
ആ വാർപ്പ് കഴിഞ്ഞോ ആഹ്
ശ പിറ്റാട്ടു അടക്കളയാ ഉം ഇ ഉള്ളൊക്കെ ഇതായിരിക്കും ഉ
ആ ആ കല്ല്യാണകുമ്പലത്തിനെ കഴിച്ച് വെക്കാനല്ലേ
അ അതന്നെ ചെല സമയം നീണ്ട്
കല്യാണകുമമ്പലത്തിനൊക്കെ ഇട്ട് റെഡിയ ആക്കുവെക്കാറല്ലേ ചെയ്യാറ്
ആ അതന്നെ അതന്നെ ന്തണ്ട് സമയം മ്
ആ ടൈമുണ്ടല്ലോ ഒരു ഒരു കൊല്ലല്ലേ
എന്താ ഇണ്ട്
അല്ല കല്യാണത്തിന് ഒരു കൊല്ലം ഇണ്ടല്ലോ ല്ലേ ഏറെ
രണ്ടായിരത്തി ഇരുപത്തിയേഴില് ഉം ഇപ്പോഴേക്കെ പണിയൊക്കെ കഴഞ്ഞ്
ആ അതന്നെ
ഉം
ഏതായാലും ഞങ്ങളേ തലേന്ന് വരാനോക്കാം
ആഹ് ഏതായാലല്ല തലേന്ന് വരിന്നേ ഉം നമ്മക്ക് കൊറച്ച് മഞ്ഞകല്ല്യാണൊക്കില്ലേ?
ആ.... ഒക്കെ കാണാലോ ഒപ്പനേം ആ മഞ്ഞൾ കല്യാണോം ഡാൻസും ഒക്കെ കാണാം ഉം അതെന്നെ ആ പാട്ടു ആ അതന്നെ അത് തലേന്ന് വന്നാലാണാ കല്യാണത്തിന്റെ രസം പിറ്റേസെന്താ ചോറ്ന്നിട്ട് ആ ഒരു നോ പുതിയണ്ണിനെ നോക്കാണ്ട് പോര്യാന്നല്ലാ ഉം തലേന്നാണലാ ഒരസം ആഹ് ആഹ് കല്യാണത്തിന്റെ തലേന്നാണ് അത് അയി അയിന്റെ രസണ്ടാവൊള്ളു
അതെ
ഹും വേ
ഒക്കെ എല്ലാരും
സായത്തിനൊക്കെ ആഹ് അഞ്ചത്ത് ബലൊക്കെ വര്യാ ത്തേക്ക് വരൂക്കാറല്ലേ രണ്ടീസം മുന്നൊക്കെ
എല്ലാരും വരും എല്ലാരും അമ്മളെ നിങ്ങളൊക്കെ നമ്മളെതന്നല്ലേ അപ്പൊങ്ങളൊക്കെ എല്ലാ